ഗുഡ് മോണിംഗ്.
ഗുഡ് മോണിംഗ് എന്താണ് വിശേഷങ്ങൾ പ പാടികളെന്താണ്? ന്താണ് ഒന്നുല്ല ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആക്കാള്ള പരിപാടികൾ. എന്തായി ഈ ജലദോഷവും പനിയൊക്കെ കുറഞ്ഞോ?
കുഴപ്പ ഇല്ല എന്ന് വച്ചാ അത്ര കുറഞ്ഞിട്ടില്ല എന്നാലും. ക്ഷീണുണ്ട് ഭയങ്കര മേല്‌വേദനൊക്കെയുണ്ട് കൈ കൊക്കെ. ഇനി വല്ല കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടന്ന് ചെക്ക് ചെയ്യണം
കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ
നേരത്തെ ഇൽ ൽ ല്ല എന്നാലരു ഡൗട്ട്
ആ ആ ആ ആ അത് ചലപ്പോ ഇതിൻ്റെ ന്നെ ആയിരിക്കും പനിയൊക്കെ വന്നതിൻ്റെ ആയിരിക്കും
ആയിരിക്കും പിന്നെ ഞങ്ങൾ രണ്ടും രാവിലെ തന്നെ ക്ലീനിങ് ക്കെ യിരുന്നു
ആ ആ ആ നിങ്ങള് ക്ലീനിങ് ക്ലീനിങ്ങും പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാ ണോ
ഫ്രീആയിട്ട് ഇരിക്കല്ല ഇപ്പം ചെടികളൊക്കെള്ളതൊ ണ്ടാഅയിന്റെ കാടൊക്കെ പർച്ച് മഴയായിരുന്നുഇന്ന്ഇത്തിരി മഴ കൊറവുണ്ട്
ആ ആ ഇവിടെ പറഞ്ഞ പോലെ ഇന്നിപ്പോ മഴ പെയ്യ് ണില്ലന്ന് മാത്രഒള്ളൂ പിന്നെ വെയിലോ അങ്ങനെയൊന്നുല്ല തണുപ്പ കാറ്റ്ണ്ട് തണുത്ത കാറ്റ്.
ങ്ങ്ട്ട് ച്ച്രിവെയില്ണ്ട്.
ഉം ഉം ഉം
അപ്പൊ വെയിലയതൊണ്ട് തുണിയെല്ലാം ഉണക്കി പ്പറക്കി എടുത്തു പിന്നെ ചെടികളില് പർ ച്ച് കളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞ്
ആഹാ. ആഹാ നിങ്ങള് അത്യാവശ്യം പണികളൊക്കെ കഴിച്ചു
ഉം കൊറച്ച് ബീൻസൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. മുരിങ്ങ ബീൻസ് അപ്പൊ അതൊക്കെ കാച്ച് കെടപ്പുണ്ടായിരുന്നുഇപ്പ അയ്ന്റെ ചോട്ടിലൊക്കെ കുറേ കാട് പടർന്ന് കടക്കുവ അപ്പൊ അതൊക്കൊന്ന്ക്ലീൻ ചെയ്തു അങ്ങനെ ഓരോരോ പണികളായിട്ട് പോകുന്നു
ആഹ് ഞാൻ ഒരു പണികളും ചെയ്തില്ല ശരിക്ക് പറഞ്ഞ ഇന്ന് പ്പൊരാവിലെ മുതല് ഇങ്ങനെ പറ്റുല്ലായിരുന്നു അപ്പം അതോണ്ട് ഇങ്ങനെ ഇരിക്ക് ണുഒന്നും പണികള് ചെയ്തില്ലങ്കിൽ ഓരോന്ന് ചെയ്യണം വെയില് വരണകണ്ട ഇപ്പ വിചാരിച്ചു ഇപ്പ വെയില് വരുന്ന് ആകാപ്പി കുടിച്ചു കാപ്പി ഇന്ന് എളുപ്പത്തിനുള്ള ഫുഡ് ഉപ്പുമാവ അതാക്കി അതാവുമ്പോ പിന്നെ പെട്ടെന്ന് പരിപാടി തീരോലൊ. ഇവിടെ പിള്ളേർക്കൊന്നും വല്യ പിടിത്തോന്നും ഇല്ലാത്തൊരുസ് സാധനോഹ് എന്നാലും ഞാൻ ഇന്ന് അങ്ങനാക്കി അല്ലെങ്കിപിന്നെ സമയത്ത് ഇത് കഴിക്കലും നടക്കൂല പിന്നെഎന്തെങ്കിലുംഇ ണ്ടാക്കിയ അതിന് കറിണ്ടാക്കണം അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുമ്പോ പാടാം ഇതാവുമ്പോ പിന്നെ ആ പ്രശ്നങ്ങളൊന്നു ഇല്ലല്ലോ
ഞങ്ങള് കഴിഞ്ഞൊസം മേടിച്ച ചിക്കനിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്ക കറിവെച്ച് ഇത്തിരി പത്തിരി ഉണ്ടാക്കി അപ്പൊ പത്തിരി എറച്ചി
ആഹാ സെറ്റായി
സെറ്റായി
ഞാനിവിടെ എൻപൊ ചിക്കൻമേ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ. പറഞ്ഞൊണ്ടിരിക്കുവായിരുന്നു കടയിൽ പോയി വാങ്ങിച്ചോണ്ട വരാൻ പറഞ്ഞ് ബീഫ് കഴിക്കാൻ പറ്റൂല പ്പൊ പിന്നെ ബീഫ് കിട്ടാനുണ്ടോന്നു അറിയില്ല.
ആ ഇവിടൊക്കെ കിട്ടുന്നുണ്ട്
ഉം വിലെകൂടുതലാ തോന്നുന്നു ഇപ്പൊ ചിക്കനും ബീഫിനു ക്കെ വെല കൂടുതലങ്ങാണ്ട അപ്പൊ എന്തായാലും ഇച്ചിരി വാങ്ങിക്കാം സൺണ്ടേക്കല്ലേ ആ ഇവിടെ ഇപ്പോ വൺ സെവൻറി ഫൈവ് ആയിഇ ന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാന്നൊക്കെ ഇപ്പം ഇന്നത്തെ റേറ്റ് എന്നാന്നറിയില്ല ഇപ്പെയ്, ഈ ബീഫിന്റെ ഒരു കൊറവു കൊണ്ടാന്ന് തോന്ന്ണു. ഇപ്പം ഭയങ്കര റേറ്റിലാ പോയിക്കൊണ്ടിരിക്കണേ.
ഉം
പിന്നെ അപ്പൊ ഫുഡൊക്കെ ആയോ ഉച്ചക്കത്തേക്കൊക്കെഉ ള്ളത്
ഒന്നും ആയിട്ടില്ല ക്ലീനിംഗ് ആയിട്ട് വേണം കാപ്പി ഉണ്ടാക്കി കഴിച്ചു പിള്ളേര് ഹ് പഠിക്കാൻ പോയി ഹ് പള്ളിയില് ബാക്കി ഉച്ചക്കെത്തേക്കൊക്കെ ഉള്ള തന്നെഉണ്ടാകണം
ആ അത്രയും പരിപാടികൾ നടന്നു ഞാനിവിടെ ഒരു പരിപാടികളും ചെയ്തി ഇനി വേണം ഓരോന്നുംകേട്ട്തൈക്കാനിരിപ്പുണ്ട് പക്ഷേ വയ് യി അത് കാരണം കൊണ്ട് അതും ചെയ്തിട്ടില്ല എന്നക്കെയാണ് ചെയ്യ് നെന്നിങ്ങനെ വീടും ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇണ്ട് പഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാപ്പി കുടിച്ചു എ ട്ടി ങ്ങനെ, ഭയങ്കര ക്ഷീണമാ. എഴുന്നേക്കാൻ പറ്റുന്നില്ലാത്ത പോലൊരു തളർച്ച പോലെ. പ്പൊ വെയില് രാവിലെ ഒന്ന് ചെറുതായിട്ട് വെയില് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വെയിലായിരിക്കും ഇപ്പോ, കൊറേ തുണികളൊക്കെ ഒണങ്ങിയെടുക്കാനും, അങ്ങനെയൊക്കെ ഇണ്ട്. അപ്പോ മഴ പെയ് വെയിലാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒണങ്ങി പറക്കിയൊക്കെയെടുക്കാം എന്നൊക്കെ വിചാരിച്ചു ഇരുന്നതാ അതൊന്നും നടന്നില്ല
ആ ഇവിടെ പിന്നെ യ് വെയില് കിട്ടിയത് കൊണ്ട് കൊറേ ഒണങ്ങി കിട്ടി
ആഹ്, ഇതൊരു അരമണിക്കൂർ കിട്ടിയാൽ മതിയായിരുന്നു. അത്യാവശ്യം ഒണക്കായി തുടങ്ങിയതാപക്ഷെ അതിങ്ങനെ നനവ് പോലെ തണുത്ത് കിടക്കുന്ന തൊണ്ട് നമുക്ക് എടുത്ത് മടക്ക ക്കി വയ്ക്കാനൊന്നും പറ്റുല്ലല്ലോ
അതെ അതെ
അപ്പോ അങ്ങനെ ഉള്ളൊരു പ്രശ്നം കാരണം നോക്കിയിരിക്കയ വെയ്റ്റെയ് ത് പിന്നെഹ് ഏ പിന്നെ എന്താണ് ചെടികളൊക്കെന്നിട്ട് എല്ലാം നട്ടോ അല്ല നടാനിണ്ടായിരുന്നില്ല അല്ലേ
നടാനില്ലായിരുന്നു ഇനി വിത്തുകൾ കാര്യം ഇരിപ്പുണ്ട് ബീൻസിന്റൊക്കെ കുറ്റി ബീൻസിന്റൊക്കെ പക്ഷെ ഞാനോർത്തു ഈ ഒരു മഴ ഇച്ചിരി ഒന്ന് മാറിയിട്ട് നട്ടാലോന്ന് അല്ലെങ്കി അത് ചെറിയ തയ്യായി വരുമ്പോ മഴയായിട്ടലഞ്ഞു പോവൂല്ലേ
ഇനിയിപ്പം മഴ പെയ്യാൻ പോകുന്നത് ചെലപ്പോ വലുതായിട്ടായിരിക്കും അപ്പ അന്നേരം ഏ നമുക്ക് ചെലപ്പോ പറ്റീന്ന് വരൂല്ല ന്നാലും പിന്നെ ഭയങ്കര തായിട്ട് പോകും ചെടികൾങനെ ആയിവരുന്നല്ലേ ഉള്ളൂ അന്നേരം തന്നെ അതുകൊണ്ട് ഞാനും ഒന്നും നട്ടിട്ടില്ല ഇപ്പോ എന്തായാലും വല്യ മഴയൊക്കെ കഴിഞ്ഞിത ടമഴയൊക്കെ കഴിഞ്ഞിട്ട് നടാംപോ പിന്നെ കുറ്റി ബീൻസിനൊക്കെ ഒരു ഇരുപത് ദിവസം ക്കെ പോരെ
ആഹ്, ഇരുപത് ദിവസം മതി. എന്നാലും അത് തയ്യായിട്ട് വരുമ്പോ കണ്ടിന്യൂസ് മഴ വരുമ്പം, എങ്ങാനും
ആഹ്, അന്നേരം പോവും. അതല്ല ഞാൻ ചോയ്ച്ചെ, മഴ മാറി കഴിയുമ്പോൾ നട്ടാ മതീല്ലോ!.
ആ മതി മതി പിന്നെ ഇപ്പ ഈ മാസ് തന്നെ കർക്കിടക മാസം തുടങ്ങും അപ്പോഴും മഴ കൂടും ഹ് അപ്പൊ പിന്നെ അതെല്ലാംകഴിഞ്ഞ്ട്ട്
ഇനി ആയിരിക്കും മഴ കൂടാപ്പോണത്.
അതെ ഹ്
വലിപ്പം അത അതൻ്റെ അനുസരിച്ച് പതിയെ നട്ടാ മതി അപ്പം അന്നേരം പിന്നെ കൊഴപ്പോ ഇല്ല പോവൂല പോ ഒരുവിധം ആയ ചെടികളൊന്നും പോവുല്ല പക്ഷെ ഇതിപ്പം തൊട്ട് നമ്മള് നട്ട് ഹ് അത് മൊളചൊ ടങ്ങിയെങ്കിൽയുള്ളെങ്കിൽ പിന്നെ ഭയങ്കര പാടാ പെട്ടെന്ന് പോകും
രാവിലെ എന്നാ? ഉപ്പുമാവാ ഉണ്ടാക്കിയത്?
റവ
റവ ആ ഹാ ഹാ സൂചി ഗോതമ്പം ണ്ടാക്കാറില്ലേ?
സ് സൂചി ഗോതമ്പ് ഇവർക്ക് ഉപ്പുമാവ് പൊതുവേ പിടിക്കൂല. എനിക്കിഷ്ടാ. നിപ്പൊ സൂചി ഗോതമ്പ്. ഇണ്ടായിരുന്നില്ല തീർന്നു പോയി പ്പ ഇത് റവ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളിവിടെ റവ കൊണ്ട്. പുട്ട് മാത്രേണ്ടാക്കാറുള്ളൂ. പുട്ട് ണ്ടാക്കും
അപ്പം അതിന്റെ കൂടെ എന്നാ കഴിക്കുന്നെ പഴം, അല്ലെങ്കിൽ കറി, എന്തെങ്കിലും കഴി
ഇന്നിപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ചായയും കൂട്ടി കഴിച്ചു. ഓംലറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ്. അപ്പോ മോന് വേണ്ടാന്ന് അപ്പ പിന്നെ തങ്ങനെ കഴിച്ചു.
പ പഴംണ്ടെങ്കിലും നല്ലാന്ന് തോന്നുന്നു അല്ലേ.
ആ ആ പഴം നല്ലതാ. ഉപ്പുമാവും പഴവും പിന്നെ അതുപോലെ ഓംലറ്റ് പിന്നെ എന്തേലും കറിയൊക്കെ ണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കഴിക്കാൻ. ഇതാവുപോ പിന്നെ എളുപ്പന്നാകും. പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാലോ അപ്പം ഞാൻ ഒരു ത്തിരി തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത. അപ്പ അതാവുമ്പം. എടയ്ക്ക് തേങ്ങയൊക്കെ ഇച്ചിരി കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാ. അതുകൊണ്ട് പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പല്ല അപ്പൊ അങ്ങനെയക്കി.
ഞങ്ങളും അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കാറേയില്ല. ആദ്യമായിട്ട് ഈ കഴിഞ്ഞ മാസ ഉണ്ടാക്കുന്ന പക്ഷെ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയിപ്പ ഞങ്ങളും ആലോചിക്ക ക്യാ റവ മേടിച്ചു വെച്ച ഇടയ്ക്ക് ഉണ്ടാക്കലോ എന്.
ആഹ് റവ മേടിച്ചിട്ട് അതെന്താന്നോ നമ്മളുപ്പുമാവ് മറ്റേ വെള്ളം ഒഴിച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങനെ ആക്കുന്നേക്കാലും. ആ ഈ പച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, എ ഉള്ളി, ക്കെ കൂടി വഴറ്റിയിട്ട്, ആ വഴറ്റി അതിനകത്തേക്ക് ഉപ്പ് റവ ഇടണം. റവയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട്. അതി ല് വെള്ളം തളിച്ച് കൊടഞ്ഞ് കൊടഞ്ഞ്. കൊറേച്ചെ കൊറേച്ച ഇങ്ങനെ എളക്കി പൊത്തി വെച്ച്. അങ്ങനെ ഉപ്പ്മാവ് എടുക്കുമ്പം ഭയങ്കര കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ കൊഴഞ് കട്ടയട്ടൊന്നും ഇരിക്കു ഇല്ല. എ വിട്ടു വിട്ട് ഇങ്ങനെ നല്ലയിട്ട് അപ്പോൾ ഇളക്കി പൊത്തി വെച്ച്. അത് വേകുന്നവരെ കുറേച്ചെ വെള്ളം തളിച്ച് കൊടു ത്ത് തൊളിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി വയ്ക്കണം. അപ്പ നല്ല ടേസ്റ്റ ആ ഉപ്പ്മാവിന്.
അപ്പൊ അതിനകത്ത് വെജിറ്റബിൾസ് ചേർക്കോ
ആ വെജിറ്റബിൾസും ചേർക്കും ബീൻസ്, ക്യാര നമ്മള ആ ഉള്ളിയൊക്കെ വഴറ്റൂലേ. അപ്പൊ ആ വഴറ്റുമ്പൊ അതിന്റെ കൂട ത്തില് ഒന്ന് വഴറ്റും. അന്നിട്ട് പിന്നെ നമ്മള് ഉപ്പ് റവയൊക്കെ ഇട്ട് വേവാൻ വയ്ക്കൂലേ, ആ ഒരു സമയത്ത് വേഗും. ചെറിയൊരു കൃസ് നെസ്സ് ഉണ്ടാവും വെജിറ്റബിളിന് ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞൊന്നും ഇരിക്കുല്ല. നല്ലതാ അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കുവാണെങ്കി അങ്ങനൊന്ന് ആക്കി നോക്ക്. ഹെൽത്തിയാണ് നോൺ സ്റ്റിക്ക്. ക്കിന്റെ പാത്രം ഒക്കെയാണെങ്കിൽ ആ ഹെൽത്തി ആയിട്ട്. കൊടു കൻ പറ്റും അപ്പ നോൺസ്റ്റിക്കിന്റെ ഒരു പാത്രഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒ ഒട്ടും അടിയിലൊന്നും പിടിക്കൂല. നമ്മള് നല്ല നല്ല ഫ്രഷ് നല്ലായിട്ട് കിട്ടും. കാണാനും ഒരു ഭംഗി ഉണ്ടാവും. ക ട്ടയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ആക്കി കൊടുത്ത എന്തെലും കറിക്കെ ഇപ്പരു കടല കാറില്ലേ റോസ്റ്റ്, കടല റോസ്റ്റ്. മുട്ട റോസ്റ്റ്, എ ഓംലറ്റോ ഒക്കെ ആണെങ്കിലും നല്ലതാ. പിന്നെ എന്തേിലും മീറ്റൊക്കെ ആണെങ്കിലും. കഴിക്കുമ്പം ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ. ഇതൊന്നും ഇല്ലെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാ. അങ്ങനെ ഒന്ന് ആക്കി നോക്ക്. അപ്പം ഈ നേരെ ടതെക്ക് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച്. അതിലേക്ക് റവ ഇട്ട് എളക്കി ഇങ്ങനെ ആക്കി എടുക്കുവല്ലേ ചെയ്യുന്ന. അപ്പോ ചെലപ്പം വി ഇട്ട് കിട്ടും ചിലപ്പോ കുഴഞ്ഞ ഇങ്ങനെ ഇരിക്കും
ചില ആളുകളിൽ ന നീല് വഴറ്റിയിട്ടും എടുക്കുന്നുണ്ട് അതെങ്ങനെയാ നീല് വഴറ്റിയ എന്നല്ലായിരിക്കോ
ആഹ് അത് ഞാൻ ഇവിടെ ചെയ്യുന്നന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വ റ്റുമ്പോ എണ്ണ ഒഴിക്കൂലാ അതിന് പകരം നെയ്യ് നെയ്യ് ചേർക്കും പ പകുതി പകുതിയാണ് പ്പ കുറച്ച് നെയ്യും കാരണം ഒരുപാട് നെയ്യുിൻ്റെ ടേസ്റ്റ് വരുമ്പോഴും ഒരു ഇതുണ്ടാവില്ല മട്ടി പോണ പോല വരും അപ്പോൾ ഒരു കുറച്ച് നെയ്യും പിന്നെ കുറച്ച് എണ്ണയും ചേർക്കും പിന്നെ അതല്ലെങ്കിൽ നെയ്യ്‌ ഇല്ലെന്നുണ്ടെങ്കിൽ ഡാൽഡ ഉണ്ടെങ്കിലും അതത്ര ഹെൽത്തി ഒന്നുല്ല എങ്കിലും ഡാൽഡയുടെ ഒരു ടേസ്റ്റും ഇതിന് വേറൊരു രുചി തരും ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ അങ്ങനെ ആർ കെ ജിയോ അങ്ങനെ എ ഇതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ഇതും കൂടെ ഒരു സ്പൂൺ ചേർത്ത് അങ്ങനെയ ആക്കും അപ്പം അന്നേരവും ആ ഒരു ടേസ്റ്റ് വരും നല്ലതാണ്
ശരി എന്തായാലും ഉണ്ടാക്കി നോക്കാം
അങ്ങനെഒന്ന് ആക്കി നോക്കാം അപ്പം അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വെറു വെറാന്നൊക്കെ ഇരിക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴഞ്ഞിരിക്കാതിരിക്കുമ്പോ എ മക്കൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുല്ല അപ്പം അതൊക്കെ നല്ലതാ അങ്ങനെ കഴിക്കുവാണെങ്കില്
ഉം ശരി
ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ഒന്ന് ആക്കി നോക്ക്
ആഹ്ശരി ശരി
അപ്പൊ ശരി എന്നാൽ നടക്കട്ടെ
ആഫ്
ശരി ഓക്കെ